ആഹ് എന്തെടുക്കയാണ്.
സുഖായിട്ട് പോവ്ന്നു.
ആണോ കാപ്പിയൊക്കെ കുടിച്ചോ?
ആഹ് കുടിച്ചു. കുടിച്ചവരും കുടിച്ച കുടിക്കാത്തവരൊക്കെ ഇണ്ട് ഞാൻ കുടിച്ചിട്ടില്ല ആഹ്.
ഭാക്കി എല്ലാരും കഴിച്ചോ?
ആഹ് ദോശയും ചട്നി കറി ആയിരുന്നു.
ആന്നോ ഓ ഇവിടെയും ദോശയും സാമ്പാറും.
അത് ശരി ദോശ പിന്നെ എല്ലാസയാലും അവർ കൊയപ്പില്ല അതൊക്കെ ഇഷ്ടാണ് പക്ഷെ പുട്ട് മൊ ട്ടടാന്നൊന്നും എല്ലാസൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ.
പറ്റൂല അത് ശരി ദോശ പിന്നെ മടുക്കൂല്ല ദോശ ഇഡലി ഒന്നും അങ്ങനെ കഴി
ആഹ് ദോശ പിന്നെ അവർക്ക് എങ്ങനാലും മടുക്കില്ല എന്നും ദോശ യായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അവർ കഴിക്കും. ഇന്ന് ഒന്നൊന്നല്ല മിക്കയസും അങ്ങനെ മാരി ഇന്നല പ ത്തിരിയായിരുന്നു മിനിയാന്ന് പുട്ടായിരുന്നു അങ്ങനെ ഓരോ ദിവസം അങ്ങനെ മാറ്റും. പക്ഷെ എല്ലാ ദിവസവും ഒന്നന്നെ ആവുമ്പോ അവർക്ക് പറ്റില്ലല്ലോ.
ആഹ് ഹ ഹ. അയ് ശരി മ മീൻ മേടിച്ച രാവിലെ?
ആഹ് മീൻ ഇന്നലെ ഞങ്ങളവിടെ രണ്ടു മണിയാകും എത്തുമ്പോയേക്കും. അപ്പോത്തിന് പിന്നെ ഉച്ചക്കത്തെ ഒക്കെ കയ്യുവല്ലോ അപ്പൊ പിന്നെ ഇന്നലെന്നെ വാങ്ങി വെച്ചിരുന്നു.
ആഹ് ഹ
പിന്നെ കറിക്ക് ചെറുപ്പയർ വെള്ളത്തിട്ടാണ്
ആ ഹാ ആ എ ഇവിടെം രാവിലെ കിട്ടൂല ഉച്ച സമയം ത്യേകിത് ഒരു മൂന്ന് മണിയക്കെ ആവും വരെ. അ പക്ഷെ നമുക്ക് ഫ്രഷ് മീൻ കിട്ടും വെള്ളത്തിലെ മീൻ കിട്ടും മറ്റ ബോട്ടിൽ
ഉം ന്നെ ആഹ്. പക്ഷെ നമ്മളെ സമയം കഴിഞ്ഞാൽ പിന്ന നമുക്ക് അതുകോണ്ട് ണ്ട് ഇത് ഇല്ലല്ലോ ആഹ് ഉപയോഗിക്ക് ഉപകാരത്തിന് കിട്ടൂല്ലല്ലോ.
അ ഹാ ആഹ് അത് ശെരിയാ മറ്റേത് നമ്മക്ക് രാവിലെ വര്
ആഹ് രാവിലെ നമ്മള് കുളിക്കുന്ന മുന്നേക്കെ ആവുമ്പോ അതൊരു ഇതാണ് ആഹ്.
വെ എല്ലാരും ചെയ്ത് വെച്ചിട്ടാ വന്ന് ഇര്ന്ന് കഴിഞ്ഞാ കൊഴപ്പില്ല. ഇപ്പൊ ഉച്ചയ്ക്ക് വന്ന് കഴിഞ്ഞാ പിന്നെ ഇത് കഴുവാതിരിക്ക. അതെ ഇപ്പൊ കൂടുതലും ചെറിയ മീനാണ് കിട്ടണെ. പിന്നെ അങ്ങനെ കൊറവു ആണ് മറ്റേ ഈ ഇമ്മരെ തോട്ട്. അതെ കേട്ട്ണ്. അന്റെക്കെ ലൈട്ട്
ആഹ് സ്പെഷ്യലായിട്ട് ഒന്നും ഇല്ല ഇണ്ടോ?
ഉം ഒന്നു ഇല്ല
ഉം
പിന്നെ എലോ
ആഹ് ഹലോ ആഹ് കേക്കുന്നുണ്ട്
ആഹ് മക്കളൊക്കെ എന്തെടുക്കുന്നുന്ന്
മക്കള് ഇവടെ ഒരാള് മദർസക്ക് പോയിന് ഉം ഇപ്പ സ്കൂളൊക്കെ തൊറക്കാറായി ഇനി അവരെ ഇതൊക്കെ കയ്ഞ്ഞല്ലോ
ഏ എല്ലാം മേടിച്ചാ സ്കൂളോക്കെ തൊറക്കാറ
ബുക്കും സ ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കാറായില്ലേ പിന്നെ അയ്ന്റെ കൂടെ പെര്ന്നാളും
ആഹ് അതെ എല്ലാം കൂടെ ഒരുമിച്ചാല്യോ
ആഹ് എല്ലാ കൂടെ ഒര്മിച്ച
ഉം ഉം ആഹ് അതെ നല്ലൊരു ബജ ഈ സ്കൂള് തൊ പിന്നെ ഫുള്ളായിറ്റ് ആഹ് നമ്മക്ക് ഈ ബിഗ് ബസാർ എന്നക്കെ പറഞ്ഞിട്ട് ഓരോ ഷോപ്പ്ണ്ടല്ലോ അവടെ പക്ഷെ നല്ല ഇതി കിട്ടും ബുക്കൊക്കെ നല്ല ഓഫർലൊക്കെ ഉണ്ടാവും ഉം
ആഹ് ഇവിടിണ്ട് ഓഫർ കടാ നല്ല ഓഫറാ
സ്കൂളിലെ സാനങ്ങളെല്ലാം നമ്മക്ക് അങ്ങനെ വെടിക്കാൻ പറ്റും പിന്നെ ഡ്രെ സ്സൊക്കെ എട്ക്കും
ആഹ്
ഉം
ആഹ് സ്കൂളില് പിന്നെ കൊറെക്കെ കുട്ടികൾക്ക് ബുക്കൊക്കെ കിട്ടും
ആഹ് കിട്ടും ആഹ്
ബാക്കി നോക്കിയാ മതിയല്ലോ
ബാക്കി നോക്കിയാ മതി പിന്നെ
ദിയ മോള് എൽ കെ ജി ല് ഓളെ ചേർത്തണം ഇപ്രാവശ്യം ഈ വർഷം ചേർത്തന്ന് വിചാരിക്ക്ണ്ട്
ആ ഹ ഹ എ ൽ കെ ജിലാ അവ അവറ് കാര്യങ്ങളോക്കെ
ആഹ് ട്ടിൻസ്പ്പ മാറ്റാ പിന്നെ വാ ആഹ് പിന്നെ വാഹനത്തിനല്ലേ പോവ അയിന് വേറെ ഫീസും വാണം ഇങ്ങകെക്കെ ഇങ്ങക്ക് എത്ര മക്കളാണ്
ആഹ് ഹലോ ഹലോ
ആഹ് എത്ര മക്കളാണ്
ഫീസ് ആയി ആഹ് പി കുഞ്ഞി പിള്ളേർക്ക് വരെ ട്യൂഷന് പോലും ഫീസണ് അങ്ങനെയാ കാര്യങ്ങളൊക്കെ നീയിപ്പൊ ഇവിടെ പോയാർന്നോ സ്കൂള് തൊറക്കാറായില്ലേ
ആഹ് സ്കൂളൊറോക്കാറായി യാത്ര വെക്കേഷനിൽ ടൂറൊക്കെ പോയിരുന്നോ, യാത്ര
പോയിരുന്നാ? ഓഹ് ഇവിടെയോ, ഇവിടെ നമ്മക്ക് പോകാ പറ്റത്തില്ല. നമുക്കൊരു അഞ്ചാറ് പട്ടി, ഒരു അഞ്ച് പട്ടി, പട്ടിയുണ്ടേ. അപ്പൊ ഇവരെ ഇട്ടിട്ട് നമുക്ക് എങ്ങും പോവാൻ പറ്റിയില്ല. ആഹ് പറ്റിയില്ല അപ്പ പിന്നെ അതങ്ങനെ ആഹ് അതെന്നെ, ഒന്നിനും സമയം ഉണ്ടാവൂല അതന്നെ ന്നട്ട് രാവിൽത്തെ ആഹാരം, പിന്നെ ഉച്ചക്കെത്തെ ആഹാരം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, തൊറന്ന് കെടെക്ക സമയം പോവുന്നത് അറിയില്ല. ഉം അങ്ങനെന്നെ അത് കാരണം
ആഹ്
അതാണ് ഏറ്റവും വലിയ പാട്, അതെന്നെ നമുക്ക് എങ്ങും പോവാനും പറ്റൂല്ല
ആഹ് അതെ ആ രസായിട്ട് അങ്ങനെ പോവാ അത്രേ ഉള്ളു എന്നാലും പോകുമ്പൊ ഒരു ഇതാണ് എൻജോയ് ചെയ്യാൻ നേരം പോക്കിന് സമാധാനാണ്.
ആന്നു ആണ് പോയിരുന്നോ
ആ പോയിരുന്നു. ഞങ്ങളും അങ്ങനെ ചെറിയൊരു സ്ഥൽത്തൊക്കെ അങ്ങനെ പോയിരുന്നു പിന്നെ മക്കളിം കൊണ്ട് ഇങ്ങനെ പോവാനൊന്നും കഴിയില്ല ഞമ്മക്കൊരു ആ അവർക്കും ബുദ്ധിമുട്ടാണ്, ഞമ്മക്കും ബുദ്ധിമുട്ടാ.
അത് ശെരിയാ പിന്നെ അല്ലെങ്കിലും പിള്ളേരിം കൊണ്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പഴത്തെ ചൂടിന് എങ്ങും എറങ്ങാനും പ റ്റത്തില്ലായിരുന്നേ. എന്ത് ചൂടായിരുന്നു.
ചൂട് ഇതുവരെ പൊർത്ത്ക്ക് എറങ്ങാൻ പറ്റാത്തതായിരുന്നല്ലോ, സിറ്റുവേഷൻ ആയിരുന്നല്ലോ. ചൂട്, സൂര്യാഘാതം. പിന്ന അതേപോലെ തന്നെ പാമ്പു ശല്യല്ലയിനോ
ആഹ് പരീക്ഷക്ക് മര്യാദക്ക് വീട്ടിലിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്രാവശ്യത്തെ ചൂട് കാരണം
ആഹ് അതെ ഞങ്ങളവിടൊക്കെ അങ്ങനെ, ഞങ്ങളവിടൊക്കെ അങ്ങൻ തന്നെയായിരുന്നു
എനി
സത്യം പർഞ്ഞാൽ ഞാൻ ചകിരി ഇതേപോലെ തന്നെ, നമ്മളിങ്ങനെ ചകിരി തേങ്ങ പൊളിച്ച് ചകിരി ഇങ്ങനെ വെക്കുല്ലോ. അതങ്ങനെ വെയിലത്ത്ക്ക്, വെയിൽ കണ്ടപ്പോ, വെയിലത്ത്ക്ക് അങ്ങനെ ഇട്ടു. ഫുള്ളായിട്ട് ഇട്ടു. ലാസ്റ്റ് ഇന്റെ മോളുണ്ടായിരുന്നു. ചെറിയ മോള്ണ്ടായിരുന്നു ഒപ്പം അപ്പൊ അവളെ രണ്ട് പാമ്പ്ണ്ട് ഇങ്ങനെ വര്ന് കൊത്താന്. അപ്പൊ ഞാൻ എന്താ പട്ച്ചോനേ, എന്താണ് ആ വര് നേന്ന് വിചാരിച്ച് പേട്ച്ച്, പെട്ടെന്ന് നോക്കിയപ്പോ രണ്ട് പാമ്പ് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമുക്ക് പാമ്പ് അണ്ട് വരുമ്പോ. കാരണം ഞാ ഇന്റെ കൈയ്യോ ഒരു വടിയും കൂടി ഞാൻ എട്ത്തുട്ട്, എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ, ഉം അത്ഭുതായി പോയി ഞാൻ, എന്റെ കയ്യിനൊന്നും പറ്റിട്ടില്ലല്ലോ. അത് പോരെ, നമ്മൾ ചകിരി ഇങ്ങനെ പിടിക്കല്ലേ. അല്ലാതെ ഇങ്ങനെ തോണ്ടിയിടാൻ പറ്റൂലല്ലോ കൈയ്യോണ്ട്
ആഹ് ദൈവമേ. ഇനി സാധനങ്ങളൊക്കെ കൂട്ടി വെക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം നമ്മളറിയ
ആ അതന്നെ, വീടിന്റെ അട്ത്ത്. അതെ ആ വീടിന്റെ അട് ത്തൊരു സാധനം വെക്കാൻ പറ്റില്ല, ജനവാതിൽ തൊർന്നിടാൻ പറ്റില്ല. എല്ലാവിധ ഇതുംണ്ട്. കരുതലുകൾ, കരുതണം നമ്മള്
പിന്നെ ഞങ്ങള്, ആ ഒരു ടൈമില് രാത്രി പോലും ഒറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. കാര്യം ന്യൂസിലൊക്കെ എന്തൊ ക്ക്യാ ഒറങ്ങികഴിഞ്ഞാ നമ്മൾ അറിയത്തു പോലും ഇല്ലേ. ആഹ്.
ഇന്നാള് ഇതേപോലെ മരണപ്പെട്ടില്ലേ. പാമ്പ് കടിയേറ്റ്.
നോ. എന്തോരം പേരാ ഒരു ദിവസം തന്നെ. പത്തിരുപത് പേരെ മുപ്പത് പേരക്കെയാ ആ മൊത്തത്തി. പാമ്പിന്റെ കടി കൊണ്ട്
ഈ പ്രാവശ്യം ഭയങ്കരയായിട്ടില്ലേ. ഈ പ്രാവശ്യം ഭയങ്കരായിട്ട് ചൂട് തന്നെയാരുന്നു. ദേ ആഹ് ഭയങ്കരം ചൂട് കാരണം ഭയങ്കരം ചൂട്. ഇപ്പ തന്നെ ഒരു വെ മയ, നല്ല മഴ പെയ്താ തന്നെ ഒരു ദിവസ്. കൊണ്ട് വെയിലൊറെക്കും ചൂടും കെട്ട് ആവിച്ചാണ്.
ആഹ് ആഹ് അതെ അതെ. ഇന്നലെ മഴ ഒണ്ടാരുന്നോ?
ഇന്നലെ മയയില്ലാരുന്ന്. മിനിഞ്ഞാന്ന് നല്ല മഴ ഒണ്ടാരുന്നു. ഇന്ന് ഇപ്പ ഇതുവരെ വെയിലാരുന്നു. ഇപ്പൊ ഒരു മൂടിക്കെട്ടലുണ്ട്. ആഹ്, അങ്ങനെയെക്കെയാണ് ഞാനും ഓരോ. പിന്നത് പ്രകൃതി ഇനിയിപ്പ എന്തൊക്കെയാ വെരുന്നാവോ പ്രളയോ.
ആഹ് അതെ അതെ ഇനിയിപ്പോ മഴ അങ്ങോട്ട് തൊടങ്ങുമ്പോ എന്തൊക്കെയാരിക്കും എന്തോ.
പേടിയാ അസുഖങ്ങള്-
തീർന്നു ആഹ് പിന്നെ.
ഇപ്പ തന്നെ മക്കക്ക് ജലദോഷെന്നെക്കെ വെരല് തൊടങ്ങിയതാ ഇനിപ്പഴ്. ജൂണ് ഏഹ് ജൂണ്, വെരുന്ന കണക്ക് ആരിക്കും. ഉം ഉം
ഇപ്പ സ്കൂളങ്ങോട്ട് തൊറക്കുമ്പഴത്തേക്ക് പിന്നെ. സ്കൂളങ്ങോട്ട് തൊറക്കുമ്പം ആഹ് ആന്ന് പിന്നെ തീർച്ചയായിട്ടും. ഇപ്പം തൊറന്നങ്ങോട്ട് വെരമ്പഴ്ത്തേക്ക്.
ഹലോ
ആഹ്, അതെ നമ്മെള അസുഖം അങ്ങോട്ട് തേടി വെരികാണ്. അസുഖം വരാതെ നിക്കട്ടെ പിന്നെ നമ്മെക്ക് അത് തന്നെ ഒരു ഹോസ്പിറ്റൽ കേസായാല് നമ്മെക്ക്. അതിലേറെ പൈസ നമുക്ക് ബഡ്ജറ്റി നമുക്ക് വേറെ വാങ്ങണം.
പിന്നെ ഒരു കുഞ്ഞ് പനി വന്നാ പോലും മാ
അതെ
പ്പഴത്തേക്ക് അസുഖങ്ങള് വെല്ലോം വന്നാലേ.
ഇപ്പ ചെറിയ മക്കൾക്ക് തന്നെ, ഓരോ ഭക്ഷണ ഭക്ഷണത്തിന്റെ രീതിക്കനുസരിച്ചാണല്ലോ അസുഖങ്ങള്. ആ ഷുഗറും എല്ലാം ചെറിയ മക്കൾക്ക് ആഹ്- ഒക്കെ അനുഭവപ്പെടാണല്ലോ.
ഫുഡിനാത്തുന്നാ ഇത് ഒണ്ടാവുന്നത്. ഇപ്പഴത്തെ പിള്ളേര് ഏതെങ്കിലും പണ്ട് നമ്മെള്. ഇതുപോലുള്ളയെന്തേലും കഴിക്കുവോ?
ആഹ് അതെ നമ്മളന്നെ കൊറെ കാലം അങ്ങനെ കഴിച്ചു ആ ഇവെരെക്കെ. ജനിച്ചന്നെ.
അവര് കഴിക്ക്ന്നെ. ആഹ് അവര് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ. ഇപ്പൊ ഫാസ്റ്റ് ഫുഡല്ലേ കഴിക്കുന്നേ. അല്ല നമ്മളും അത് തന്നാ മേടി ച്ച് കൊടുക്കുന്നേ വേണം എന്ന് പറയുമ്പോ നമ്മളതങ്ങ് മേടിച്ച് കൊടുക്കും.
ആഹ് നമ്മെളും നമ്മടെഎളുപ്പം നോക്കും.
നമ്മെള് പറയും ആ കഷ്ടല്ലേ, പിള്ളാരല്ലേ ചോദിക്ക്വല്ലേ. അങ്ങ് മേടിച്ച് കൊടുക്കും അതാണ് അവര്ക്കും.
ബുക്ക് വാങ്ങിച്ചോ സാധനങ്ങളൊ
ആഹ് ആയല്ലോ അതാ ഞാൻ വല്ല ഓഫറിന്റെ കാര്യം പറഞ്ഞേ ആഹ് ഓഫറുള്ള എടുത്ത് പോയിട്ടേ.
അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാവൂല്ലേ?
അവിടെ അങ്ങനെ ആഹ് ബുക്ക്‌ ഒക്കെ ആണെങ്കിൽ നല്ല ഓഫറുണ്ട് ബിഗ് ബസാർ എന്നുപറഞ്ഞു. ആഹ് ബിഗ് ബസാർന്ന് ആഹ് ഷോപ്പിന്റെ പേര്, അപ്പം. അവിടെ ഇങ്ങനെ ചെല്ലുമ്പോ നമുക്ക് ബുക്ക് ഒക്കെ നല്ല ഓഫറിൽ കിട്ടുന്നത്.
അത് ശരി ആഹ്.
ഉം
നമുക്ക് പത്ത് രൂപ കുറഞ്ഞാൽ അത് കിട്ടും.
ആണല്ലേ?
ആഹ് അതെ.
അതാ ശരിക്കും പറഞ്ഞാൽ. ഓഹ് ഇനി സ്കൂള് തുറന്നു കഴിഞ്ഞുവരെ ഒരു മാസത്തേക്ക് പാടാ.
ആഹ്